ഹലോ ഏഹ് കേക്കാല്ലേ? ആഹ് സുഖാണ് അൽഹംദുലില്ല കൊഴപ്പയില്ല എന്തൊക്കെയാ അവിടുത്തെ വർത്താനം സുഖം തന്നെയല്ലേ?
ആഹ് സുഖാണ് ഇവിടെ സുഖാണ്, പിന്നെയ് ഇങ്ങള്ളെ ഇങ്ങള്ടെ അവിടെ എന്താ ഇതിൻ്റെ ക്രാഫ്റ്റ് വർക്കുകളും മിട്ടായിടെ ഇതൊക്കെ ഉണ്ടാക്കണില്ല ഇപ്പൊ നമ്മള് കല്യാണത്തിന് എൻങ്കേജ്മെന്റിനൊ കൊടുക്കാനും മിഠായിയുടെ അതുകള് ഹാൻ ഹാൻബർ എന്താ ഹാർബറാ ഹാം ഹാം
ഹാബേഴ്സ് അല്ല ഇപ്പോ ചെയ്യണത്. ആഹ് എന്താ അതിനെ പറ്റി അറിയണമെന്നുണ്ടോ? ഇല്ല ഞാൻ ചെയ്യണില്ലട്ടോ അറിയുന്നവരൊക്കെ നമുക്ക് പറ്റിട്ട് അറിയാം ഇപ്പോ എന്റെ കൂടെ പഠിച്ച ല സഫ്‌ലാ പറഞ്ഞ കുട്ടിയൊക്കിപ്പൊ ചെയ്യന്നുണ്ട്. നമ്മള ഒരുപാട് പെൺകുട്ടികളിപ്പോ ആ സ്വയം തൊഴിലായിട്ട് പ്പതൊക്കെ ചെയ്യുന്നത്. ഇപ്പതൊ
ആഹ് അതെന്നെയാ വന്നു പറഞ്ഞത്. അപ്പൊ അതിന്റൊരോർഡർ വേണമായിരുന്നു എനിക്ക്. അത് ഏൽപ്പിക്കാൻ വേണ്ടിട്ടായിരുന്നു ങ്ങ്ക്ക് വിളിച്ചിരുന്നത്. നമ്മളിപ്പോ പെണ്ണുങ്ങളൊക്കെ ഈ വർക്കിൽ തന്നെയല്ലേ ചെയ്യണത്.
ആഹ് ആഹ്. പഠിക്കണംന്ന് എങ്ങനെ താല്പര്യം എന്തെലും ഉണ്ടോ
ഇല്ല പഠിക്കാനല്ല നമ്മള് നമ്മുടെ വീട്ടിലൊരു കല്യാണത്തിന് മിഠായി കൊടുക്കലിന് കൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു. ഇപ്പോഴത്തെ മിഠായി കൊടുക്കല് പറഞ്ഞാ എന്താന്ന് അറിയില്ലേ? ഹാമ്പർ ചെയ്യിക്കാനായിരു
ആഹ് ആഹ്. ഇപ്പൊ പണ്ടത്തെമാതിരി ഒന്നുമല്ലല്ലോ മിഠായി കൊടുക്ക ഇല്ല ഇപ്പൊ അങ്ങനെ കാര്യമായിട്ട് വർക്കൊന്നും അങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുന്നത് നോക്ക ട്ട് നമുക്ക് ട്രൈ ചെയ്യണ്ടെ എന്തെങ്കിലും പറ്റിയതൊക്കെ വന്നാൽ ചെയ്യണം.
ആഹ് ചെയ്യണ്ലെ അല്ല ഇപ്പത്തെ പെണ്ണുങ്ങളൊന്നും വെറുതെകുത്തിരിക്കുന്നവരില്ലല്ലോ വീട്ടിലിരു ഓരോ വരുമാനമുണ്ടാക്കണവരാണ്
ആഹ് വീട്ടിൽ കുത്തിരുന്ന് വരുമാനമുണ്ടാകുന്നു നമ്മക്ക് അധികം ടൈം കിട്ടാത്ത കാരണേ ചെറിയ കുട്ടിയുണ്ട് അത് കാരണം ടൈം
ആഹ് ടൈം കിട്ടുന്നില്ലലെ എന്താ മൈലാഞ്ചി ഉണ്ടാക്കിട്ടോ ചിലർ എന്താ മൈലാൻ
ആ മൈലാഞ്ചി ഉണ്ട് പിന്നെ റിസൈൻ ആർട്ട് പറഞ്ഞിട്ട് അതൊക്കെ കാണാൻ നല്ല രസാട്ടാ റിസൈൻ ആർട്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ പിന്നെ കാലിഗ്ര അറബിക് കാലിഗ്രാഫി ആഹ് നമുക്കത് പഠിക്കാ വെച്ചാലൊക്കെ പഠിക്കാ ഏത് നമ്മൾ പഠിക്കാനൊരുങ്ങിയാലൊക്കെ പെട്ടന്ന് പഠിയും അതിനെ കുുറിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ അതിനൊന്നും ഒരുങ്ങാത്ത കാരണം ടൈം വേണം ആഹ് നമ്മളതിനൊരുങ്ങി നിന്നാ നമുക്ക് അതിനൊക്കെ കി
ആ ആ ആ കാലയോഗ്രാഫിയുടെയൊക്കെ പഠിച്ച നല്ല പൈസ ഉണ്ടാക്കാം നാലായിരം അയ്യായിരമൊക്കെ ഇപ്പോ ഇവിടെ ഓരോ അറബി കാലിഗ്രാഫിയുടെയൊക്കെ ഇതിന് വേണോ നല്ല റേറ്റ് ആണ് ഇപ്പൊ ഒരു നെയിം സ്ലിപ്പ് ഉണ്ടാക്കണന് എഴുപത് രൂപ അമ്പത് രൂപയക്കെയാണ് പറയണ്ടതൊണ്ടൊ നെയിം സ്ലിപ്പിന് ഇണ്ടാക്കണെന്നെ കുട്ടികളുടെക്കെ ഫോട്ടോ വെച്ചിട്ടിപ്പം എല്ലാവരും അത് മേടിക്കണുണ്ടല്ലോ.
ആഹ് ഇപ്പൊ അങ്ങനെക്കെള്ള വർക്കുകളന്നെ ഇറങ്ങണെ.
ആഹ് ആണുകളെക്കാലും കൂടുതലെണ്ണം ഒപ്പത്തിനൊപ്പം നിക്കാൻ പെണ്ണുങ്ങളിപ്പൊ എല്ലാ മേഖലയിലും എറങ്ങണിണ്ടില്ലേ ഇപ്പം അടുക്കളയിലന്നെ ഒതുങ്ങിനിന്നിരുന്ന പെണ്ണുങ്ങളെ ഒന്നും ഇപ്പം നമുക്ക് കാണാൻ കിട്ടില്ല.
ഇല്ല ഇപ്പൊ ഓൺലൈന് ആഹ് ഓൺലൈൻ നെറ്റ്‌വർക്ക് എറങ്ങിയേനേഷം പിന്നെ ഓൺലൈൻ ആയിട്ട് ഇപ്പേ മറ്റേത് പെണ്ണുങ്ങക്ക് വീട്ട്ന്ന് ഇറങ്ങാനുള്ള ബു ദ്ധിമുട്ടായിരുന്നു ഇണ്ടായിരുന്നത് ഇപ്പൊ അതൊക്കെ തരണം ചെയ്തിപ്പോ വീട്ട്ന്ന് തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയ സാ അവസ്ഥയിലേക്കൊക്കെ ഇപ്പ എത്തി. അപ്പൊ ആണുങ്ങളെ പോലെ പെണ്ണുങ്ങക്കും ഇപ്പൊ വീട്ടിലെറങ്ങാതെ തന്നെ ആ മാറി അപ്പൊ പെണ്ണുങ്ങ ക്കും ഇപ്പം വർക്ക് ചെയ്യാൻ പറ്റണ തരത്തിലേക്ക് മാറി ലോകം ഉം ആഹ് ഇപ്പാണുങ്ങളെ പോലെ പുരുഷന്മാരെ പോലെ ഇപ്പോ പെണ്ണുങ്ങക്കും ആഹ് പെണ്ണുങ്ങക്കു ഇപ്പം വർക്ക് ചെയ്യാൻ തരത്തിലേക്ക് എത്തിട്ടെണ്ട്.
എല്ലാർക്കും വരുമാനം അവരുവടെ കയ്യില് തന്നെ അവരുത്ണ്ടിക്കട ഇണ്ടാക്കണ എല്ല
അഹ് ആഹ് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കണെക്കാളും അവനവന്റെ കയ്യില് ഒരാവശ്യത്തിന് പൈസ എണ്ടെങ്കി ആഹ്
അതാ നല്ലത്.
എല്ലാരും അങ്ങനെ ആലോചിട്ട് അങ്ങനെ എറങ്ങണവ
ആഹ് അപ്പ അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റണോണ്ടേ എല്ലാവരും പഠിക്കാ ണ് ഓൺലൈൻ ആയിട്ട് തന്നെ ഇരുന്ന് പഠിക്കാണ് പൊറത്തക്ക് പോ അതുകൊണ്ട് പഠിക്കും ചെയ്യാം അതിലൂടെ നമുക്ക് അതേ ജോലി നമുക്ക് വീട്ടിലന്നെ ഇരുന്ന് ചെയ്യാനും
ആഹ് അങ്ങനെ തന്നെ. ആഹ് വീട്ടന്നന്നെ വർക്കും ചെയ്യാം വീട്ടന്നന്നെ പഠിക്കും ചെയ്യാം ഉം എത്രയാ കോഴ്സുകൾ അങ്ങ നെറങ്ങണെ ടീച്ചർ ഭാഗം പഠിക്കാനാണെങ്കിലും ആഹ് നല്ല കാര്യം തന്നേണ് ടീച്ചറ് ഭാഗം പഠിക്കാണെങ്കിലും വേറെന്ത് പൊ എന്ത് പ്രൊഫഷണലിസം പഠിക്കാണെങ്കിലും നമുക്ക് വീട്ടിന്ന ന്നെ പഠിക്കാനിള്ള എത്രയോ ഓപ്ഷൻസിണ്ട്. പണ്ടത്തെ പോലെ പണ്ട് നമ്മള് വീട് വീട്ട്ന്നെറങ്ങി ഒരു സ്ഥാപനത്
ജോലിയള് ചെയ്യാൻ മാത്രം. ആഹ് പെൺ പെണ്ണ്ങ്ങള് പൊർത്തറങ്ങാൻ പറ്റാത്ത ഒരു കാലഘട്ടല്ലേര്ന്നു അന്ന്. പൊർത്തറങ്ങാൻ പാടില്ലാന്നുള്ളരു ഇത്. ഇപ്പൊ അത് എറങ്ങാണ്ടന്നെ നമുക്ക് അകത്തി ഇരുന്നിട്ടന്നെ എല്ലാവും ചെയ്യാം.
ആഹ് ഇപ്പൊ എല്ലാതും അങ്ങനെ സൗകര്യത്തിന് തുടങ്ങിയ കാരണം എല്ലാർക്കും ഇപ്പൊ ഒരു തൊഴിലായി കിട്ടിട്ടുണ്ട്. ആഹ് വീട്ടില് ഇപ്പോ സിസ്റ്റേഴ്സ് ഒക്കെങ്ങനെ വീട്ടിൽന്ന് ആഹ് സിസ്റ്റേഴ്സ് വീട്ടിലിരുന്ന്ന്നെ വർക് ഞാൻ നോക്കുന്നുണ്ട് ചെയ്തോണ്ടിരിക്കണ്ട് ഇപ്പൊ ഉം പിന്നെ ബ്രദഴ്‌സ് വർക്ക് ആ ജോലി ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്
അങ്ങനെ വർക്ക് ചെയ്യല്ലേ അങ്ങനെ തന്നെയാണ് ഒരാള് എന്റെ ഉള്ളന്ന് ടൈലറിങ്ങ് ആണ് ഓര് പീസ് വർക്കിന് പുറത്ത് പോയിട്ടാണ് വർക്ക് ചെയ്യണ് മൂന്നിലൊ ഒരു ഭാഗ അങ്ങനെ പൈസ ഇട്ടിട്ട് അയ്യായിരം ആറായിരം ആഴ്ചയിൽ വരുമാനണ്ടാകണ്ട് അങ്ങനെ നല്ല വരുമാന ടൈലറിംങ്ങ് ആയ ഇപ്പം ഒരു നല്ല നമുക്ക് പൈസ കിട്ടണുന്നുണ്ട് നമ്മള് തുന്നലിനാണെങ്കി അപ്പോ ഓരോ ഡ്രസ്സുകൾ നമ്മക്ക് അടിക്കാന് നല്ല ആ നല്ല ഹെവി ആയിട്ടുള്ള ഡ്രസ്സ് ഡ്രസ്സുകളല്ലേ പാർട്ടി വെയർ ഡ്രസ്സുകളോ അത് അടിക്കാൻ തൊള്ളായിരം എണ്ണൂറക്കെ രൂപയാണ് അഞ്ഞൂറ്ക്കെയാണ്
ആ നമ്മള് ഒരാളെത്ത് അടിക്കാൻ കൊടുക്കുകയാണെങ്കിൽ എത്ര പൈസ വരും അപ്പ നമ്മൾന്നെ പ നമ്മള തന്നെ പഠിക്കുകയാണെങ്കിൽ എത്ര ലാഭത്തിൽ കിട്ടും
കിട്ടും
നമ്മളെ ഇഷ്ടത്തിന അനുസരിച്ച് നമുക്ക് ഡിസൈൻ ചെയ്യുകയും ചെയ്യാം
ആ ഇപ്പൊ ഒരു പാന്റ് ഷർട്ട്ടക്കണമെങ്കിൽ തന്നെ എഴുന്നൂറ് രൂപ യൂണിഫോം മിന്റെ ഒരു പാന്റ് ഷർട്ട് അടുക്കാൻ തന്നെ എഴുുന്നൂറ് രൂപയക്കെ മേടിക്കുന്നതാണ്
ആഹ് ഉണ്ട് ഞാനിപ്പോ എൻന്റെ മോനക്ക് രണ്ട കൂട്ടം അടിച്ചതിന് ആയിരത്തി നന്നൂറാണ് ഇപ്പ വന്നത്
എന്നാ റെഡിമേഡ് എടുക്കാണ് ലാഭം തോന്നേണ്ടത് കാരണം റെഡിമെയഡ് ആെ ഒരാൾക്ക് എടുത്തത് ഒരാൾക്ക്രു പാന്റ് മാത്രം അടിച്ചാന്നെ നാനൂറുപ്യോളം വേഡിച്ച്
ഞാാനിക്കത് ഓർമ്മ ഉണ്ടായില്ല റെഡിമെയഡ് കിട്ടോ റെഡിമെയഡ് കിട്ടായിട്ട് ഞാൻ അന്വേഷിച്ച സ്കൂളിൽ നിന്ന് ഫീസ് റ്റേടിിച്ചച്ച്ല ചെയ്തു അപ്പ അത് വേടിക്കാൻൊ ഒരു സംഖ്യായി അടുക്കാൻ വേറൊരു സംഖ്യായി ആ ഞാന് അന്വേഷില്ല വേറെ റെഡിമെയഡ് കിട്ട തോന്നുള്ളത് ഞാൻ അന്വേഷിച്ചൂല്ല
അപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ വഴി നമ്മള തന്നെ നോക്കാ നല്ലത് മ്മക്ക് വേണ്ടീട്ട്
ആഹ
പിന്നെ ങ്ങ എത്ര വരെ പഠിച്ചതാണ്
ഞാന് പ്ലസ് ടു വരെ പഠിച്ച പ്ലസ് ടുവിന്റെ ശേഷം പിന്നെ കല്യാണം കഴിഞ്ഞ അങ്ങനെ ല്ല ടൈലറിങ് ചെറുതായിട്ട് ഒന്നരു പോയി ഒരുപത് പത്തു പൈനാജൂസം ദിവസം പോയി നല്ല അത കാര്യമായിട്ട് പഠിക്കാൻ പറ്റില്ല ഇല്ല ടൂർ അങ്ങനെ പോയിട്ടൊന്നല്ലേ എപ്പോ യിലൊക്കെ ഹസ്ബൻഡ് നാട്ടിലാണ് സമയത്തൊക്കെ പോകുന്നല്ലാതെ അല്ലാതെ പോയിട്ട്
മരൊന്ന പോകലല്ലേ ഞങ്ങൾക്ക് അധികം ടൂറ് പോക്കൊന്നുംല്ല അടുത്ത സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൊക്കെ അങ്ങനെ പോവാന്നല്ലോ അടുത്ത പട്ടാമ്പനെ ഓക്സിജൻ പാർക്ക് വന്നണ്ട് ഇപ്പ അതിക്കപ്പ ലാസ്റ്റ് ആയിട്ട് പോയത് എല്ലാരുംപടെ ആഹ നല്ല മരങ്ങള്െ ആ അവിടെ കാണൻ തന്നാല്ലേ നല്ല മരങ്ങളാണ് മരങ്ങളും പിന്നെ അതുുമോ മഊഞ്ഞാല പിന്നേ പോലെ ഏറുമാടം കെട്ടുന്ന പോലെളൊ ഒരു കോണി പോലെ കേയറിീട്ട് എല്ലാ മരങ്ങളുടെ നടുവിില ഇങ്ങനെയിട്ട് കെട്ടി നമുക്ക് കയറിന്നിട്ട് ഫോട്ടോക്കെ എടുക്കാൻ പറ്റും അങ്ങനെ നല്ല കാണാ നല്ലതാണ് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ പോയിരിക്കാൻ പറ്റിയ നല്ല അന്തരീം നല്ല ഓക്സിജൻ കിട്ടുന്നത്
ആഹ് ശരി വെല്ിയാങ്കല്ല് പാലല് നമുക്ക് ആകെ ഉണ്ടായിരരുന്നുള്ളരു പാർക്ക്ന്ന് പറയ ഇപ്പൊ നമ്മള അടുത്തൊ പാർക്കുകൾ വന്ന്ു പട്ടാമ്പി നിന്നു
ആഹ വന്നു
ഉ അതടെ നല്ല കാര്യ കുട്ടികൾക്കൊന്നും ഫ്രീ ടൈമിൽ ഇറങ്ങാനും അവര് മൈന്ഡന്നും റിൽ
അവരോ ആ നമുക്ക് അവരൊപ്പോ ചലവഴിക്കാരൊക്കെള്ള ഫ്രീ ടൈമള്ള നല്ല ടൈം ഇതരുന്നു നല്ല സ്ഥല മ്മക്ക് കിട്ടണത്
കിട്ടുന്ന ടൈമിൽ ഒഴി കിട്ടുന്ന ടൈമിലൊക്കെ കുട്ടികളൊട്ട ഒന്ന് ഇറങ്ങണം അവർ അവർക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനോ അവർക്കൊന്ന് കളിക്കാന ഒക്കെ ഇറങ്ങണം ഉം നമ്മള് ആ അതല്ലേ ശരി ഉ നമ്മളിപ്പോ നമ്മളെ പണി തെരക്കന്ന് പറഞ്ഞിട്ടിരിക്കുന്നു ഇല്ല ഊട്ടി നമ്മള് പോയിട്ടില്ല ആ വയനാട് പോയിട്ടുണ്ട് ഊട്ടി പോയിട്ടില്ല ഊട്ടിക്ക് പോയിട്ടില്ലേ വയനാട് പോയിട്ടുണ്ട് വയനാട് തേക്ക് മ്യൂസിയം അവിടൊക്കെട്ട് ഹലോ ആ കേക്കല്ല
ജ എന്താണാ ഫോണ ഇണ്ടിട്ടോ മോള് കരയന്ന ഇണ്ടല്ലേ മോള് കാര്യന്നുണ്ടല്ലേ
ആഹ് കരണ്ട് ഉമ്മ ഫോണ് മേടിച്ച തന്ന കയ്യിന്ന്
ആഹ ശരി
ഉ അത് ഒരു കോള് വന്ന ഫോണിലക്ക് അതാണ് റേഞ്ച് കട്ടാ യത്
ആഹ അത് ശരി വേറെ എന്താ പിന്നെ കുട്ടികൾക്കുള്ള ചോറിന് കൂട്ടാനൊക്കെ ആയില്ലേ
ആഹ ചോറിന് കൂട്ടാനൊക്കെ ആയിക്കണ
പിന്നെ അന്താ കുട്ടികളെ എപ്പളാ വെര കവൈന്നേരത്തക്ക് എന്തേങ്ലും ണ്ടാക്കു
ഇല്ല വൈുന്നേരത്തന്ന കാര്യട്ടന്ന നമ്മള് രാവിലെ ആരാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ്ന്റെ ബാ അയിന് രാവിലത്തെ അടിണ്ടാക്കി അന്റെ ബാക്കി ണ്ടാവും അധികം അപ്പൊ അതന്നെ കൊടുക്കല് അതല്ലെങ്കിൽ ആഹ് അമ്മ ചെറുതായിട്ടൊക്കെ ഉണ്ടാക്കും കൂട്ടാനയിട്ട് ട്ടോ അടയിട്ടോ അങ്ങനെയൊക്കെ എന്തെലുംൊക്കെ ണ്ടാക്കുമ്പോ അത്ണ്ടകും ആപൂളക്കിഴങ്ങ് അയലയുടെ ഒക്കെ ഉണ്ടാക്കും പൂളക്കിഴങ്ങ് ന്നെ ചക്ക ഉപ്പേരി വെക്കും അങ്ങന ള്ള പണ്ടേ ഇ കൂട്ട ഐറ്റംസ് ഒക്കെല്ല അങ്ങനെ അതൊക്കെ ഉണ്ടാകുമ്മ അതൊക്കെ തന്നെയ
പിന്നെന്താ ഞങ്ങള് അർണഎന്താ ണ്ടാക്കാ ചിലപ്പോഴൊക്കെ ഇണ്ടാക്കളു ആഹ് മൂന്നാള മദർസ പഠിക്കണ്ട് മൂത്താളും ഒമ്പത് ലാണ് രണ്ടാമത്താൾ ആ മൂന്നാം ക്ലാസിലാണ് മൂന്നാമ ഇത്ത പെൺകുട്ടിയാണ് അവള് ഒന്നാം ക്ലാസ്സില അപ്പ ചേർത്തിട്ടുള്ളൂ പഠിക്കണത്
ആഹ ശരി പൊതുപരീക്ഷ ഇപ്പൊ എങ്ങനെ മബൈയിലുണ്ടോ
ഇല്ലപ്പൊദ്പരീക്ഷഞ് ഇക്കൊല്ലഅടുത്താലൊക്കെ ആയിട്ട് മാറ്റം വരണണ്ട് തോന്നണോ
അപ്പൊ ഇക്കൊല്ലം എട്ടും ഒമ്പതും പത്ത ഒന്നും ഇല്ലേ പൊതുപരീക്ഷ
അറിയില്ല ഏത് കൊല്ലായിട്ടാണോ മാറ്റങ്ങൾ വര അിക്ക കൊല മുതലാണോ അടുത്തല്ല മുതലായിട്ടോന്ന് അറിയില്ലലല്ല എട്ടാം ക്ലാസില തോണ പൊതുവരിശതുവരെള്ള പോലെ എല്ല തോന്നണ ഇനി മാറ്റം വരുന്നണ്ട് ഏതൊക്കെയ ഇനിപ്പോ ആ കയിഞ്ഞിട്ടെ അറിയോല്ലോ
ആഹ് ആഹ്
മോള് നല്ല കരിണ്ട്
ആ അവള് കരിണ്ട് ഫോണ് മേടിച്ചത് കാരണംാ തോന്നും പിന്നെന്താ
വേറെ എന്തൊക്കെ സുഖല്ലേ ആക്ക കൊഴപ്പൊന്നുല്ലല്ലോ
ഇല്ല ഇല്ല ങ്ങളെ എങ്ങനെ ഭർത്താവ എങ്ങനെ കുക്ക് ചെയ്യണോ
ആഹ് ഭർത്താവ കുക്കി ദുബായില പോയപ്പോ അവിടെ കഫ്തേരിയയിലന്ന ജോലി ണ്ടായിരുന്നത് അപ്പൊ അവിടെ പൊറാട്ടം അടിക്കലന്റെ ഒക്കെ ജോലി ന്നെയ രുന്നു ആ ആഹ് ഉണ്ടാക്കും ബിരിയാണി ഒക്കെ ഉണ്ടാക്കും നല്ല ഇണ്ടാക്കും അഹ് പോലെ ആഹ് വെ ച്ചെര അവരന്നെ വെച്ചര. ആഹ് വെച്ചരും. പൊറാട്ടിം ഇണ്ടാക് എപ്പഴെലെ ഇണ്ടാക്കി തര രൊള്ളു മാത്രം. എപ്പൊഴും ഉണ്ടാക്കി തരൊന്നില്ല ഒക്കെ അറിയ
ആഹ് എപ്പഴും ഉണ്ടാക്കി അന്റെ ടേസ്റ്റ് പോവൂലെ എടക്കൊക്കെ ഉണ്ടാക്കണന്ന നല്ലത്.
ആഹ് എപ്പോഴല്ലന്നെ ഉണ്ടാക്കി തരനള്ളൂ. വേറെന്താ വേറെ വിസെയിച്ചൊന്നുൽ ല്ലല്ലോ
ഇല്ലല്ല വേറെ പ്രത്യേകിച്ച്
ഉം ന്നാ ശരി മോള് കരിയിണുണ്ട് തോന്നുണു എന്നാ ശരിട്ടെ ഞാനേ പിന്നെ വിളിക്കണ്ടിട്ടോ എന്നാ ഉം ഓക്കെ ഒന്ന ശരി എന്നാ ശരി എന്നാ
ഉം